ഹലോ കേൾക്കുന്നുണ്ടോ
അതെ കേൾക്കുന്ന്ണ്ട്
ആഹ് ആഹ് എന്താ പരിപാടി പണിയൊക്കെ കഴിഞ്ഞോ
പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കുറച്ചൊക്കെ പണി കഴിഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോയി ഹസ്ബന്റ് പോയി
ആഹ് ആഹ്
ആ ഇനി ചെറിയൊരു മോളുണ്ട് മോൾക്ക് മൂന്ന് വയസായിക്കണ് ഇപ്പൊ ഉറങ്ങീക്കണ്.
ആഹ ഓ ചെറിയളാണ് ചെറുതാണ് അല്ലെ ഓ ഓ ഓ ഇതാ ഒരുങ്ങി ആവുന്നു കാരണം രാവിലത്തെ ഒരു വിധം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഉ ച്ചത്തത് എന്താണ് രാവിലെ തന്നെ ഇണ്ടാക്കി വെച്ച കഴിഞ്ഞാ ചൂടാറോല്ലോ ന്ന് കര്തിയിട്ട് ഇണ്ടാക്കിയില്ല അപ്പൊ ഇനി തുൊടങ്ങാച്ചിട്ടാണ് ഇനീപ്പയല്ലോ ചൂടോട് കൂടി കഴിക്കണം. കഴിക്കണം ന്നുള്ളതാണ് ഹ് ഹ് പിന്നെ അമ്മള് നേരത്തെ ഇണ്ടാ ച്ചയ്ഞ്ഞാ വീണ്ടും ചുടാക്കേണ്ടിവരും ആഹ തണുക്കുവാണ് അപ്പ അത് കാരണം ഇനി അടുക്കളയിലോട്ടറങ്ങണം
ആഹ് ആഹ് ആഹ ഞാനും പിന്നെ ചോറൊക്കെ ങ്ങനെവക്കും കുട്ടികൾക്കും കൊണ്ടൊണ്ടെ മക്കൾക്കോണ്ടോണം ഇനി ഉച്ചക്കോളതൊക്ക തയ്യാറാക്കണം
ആഹ ആ ഇവിടെ അതേ ചോറ് ചോറാ നേര ഒക്കെആവല്ണ്ട് പക്ഷേ ചെറിയ ആൾക്ക് വയ്യായിട്ട്പോയിട്ടില്ല അവനാണ് ചോറ് കൊണ്ടൊവുന്നാള്. മൂത്തവൻ ചപ്പാത്തിയെ കൊണ്ടൊവോള്ളു.
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ അവന് വെയ്യാത്തത് കാരണം അവ ൻ ഇവിടെണ്ട് പോയിട്ടില്ല. ജലദോഷും പനിയൊക്കെണ്. അപ്പൊ ചോറ് അത് കാരണം വെച്ചില്ല അപ്പൊ ഒക്കെ പിന്നെ ഉച്ചാവുമ്പോളേക്ക് ആവാലോ വച്ചിട്ട്. റൈസ് കുക്കറിൽ എറക്കി വെക്കുന്നതാണെ അത് പിന്നെ പെട്ടന്ന് ആവുമല്ലോ മറ്റേ പുട്ട് കുഞ്ഞിയരി.
ആഹ് ആഹ് ആ
അത് വേ ല്ലോ?
വേഗം വേക്ണത് ആഹ്
ആഹ് പൊന്നിയരി നമ്മള് ജസ്റ്റ്. ആഹ് പൊന്നിയരി ജസ്റ്റ് നമ്മൾ തിളപ്പിച്ച അതിലോട്ട് ഇറക്കി വെച്ചാ മതി അപ്പൊ ഒരു ഈ ആ ഈ ഒരു സമയം ആകുമ്പോ വെച്ച് കഴിഞ്ഞാല് ഒരു മണിയകക്കാമ്പോഴേക്കും അതാവും.
ആഹ് ആഹ് ആഹ്
ചെറിയ കുട്ടിയ ആവുന്നോണ്ട് കുട്ടി ഒറങ്ങുമ്പോളോണ് പണിയൊക്കെ നടക്കുന്നുണ്ടാവുള്ളു അല്ലേ?
ആഹ് ആഹ് ന്നാലും വലിയൊരു ബുദ്ധിമുട്ടൊന്നുല്ല. അപ്പൊ എന്താറിയോ രണ്ടു വയസ് വരെയൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പ പിന്നെ കുറച്ച് വലുതായപ്പോ. ഒറങ്ങി എണീട്ടാലും. അങ്ങനെ ഒരു ബാഗത്ത് ഇരിക്കെ കളി ഒകെയൊക്കെ ചെയ്യും ടി വി കാണും. അങ്ങനെയൊക്കെ. ഉം ഉം
കേളോ വീട്ടില്.
വീട്ടില ഒറ്റ കൊള്ളു ഇനിയിപ്പല്ലാരും വരണം.
ഹസ്ബൻഡ് ഇപ്പ എവിടെയാണ്.
ഹസ്ബൻഡ ആഹ് ഹസ്ബൻഡന്റെ നാട്ടിലുണ്ട് വണ്ടിക്കച്ചവടാണ്. പിന്നെ എടക്ക് ബോംബെ ഡൽഹി ഒക്കെ പോകും അങ്ങനെ വണ്ടി കൊണ്ടുവരുമ്പോ അങ്ങനെയൊക്കെ. ഇപ്പൊ ഇവ്ടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഒരാഴ്ചായിട്ട് എടക്ക് പോയി അങ്ങനെ കൊണ്ട് വരും.
ആ ആ ഉച്ചേവുമ്പഴക്ക് വരുവായിരിക്കും അല്ലേ?
അല്ല ഇഞ് ഉച്ചക്കൊന്നും വെരില്ല. ന്ഞ് ഇപ്പൊ പെരുന്തൽമണ്ണണ്ട് അവരുടെ ഒരു ഇത് ഓഫീസ്. റൂം വണ്ടി കച്ചവടത്തിന്ള്ള ഇപ്പൊ ഇനി വൈകുന്നേരം ആറ മണിക്കൊ കഴിയും ആറ മണി ചിലപ്പോ ആറ മണി അല്ലെങ്കിൽ ഏഴു മണിന്റുള്ളിൽ വരും.
ആഹ് ആഹ് എന്താ മീൻ ഇണ്ടോ മീൻ വാങ്ങിയോ?
ആഹ് മീൻ വാങ്ങിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കറിക്ക് മുരിങ്ങ ആ അതൊക്കെ റെഡിയാക്കി. ക്കി വെച്ചിക്കണുവ.
ആഹ് ആഹ്
ഉം ഉം
ഇവിടെ ഹസ്ബൻറ് ഒക്കെ പോയി രാവിലെ പോയി ഇനി ഇപ്പൊ ഉച്ചയ്ക്ക് വരും. അതാ പറഞ്ഞ ഉച്ചക്ക് ചൂടോട് കൂടി വേണം അപ്പോ നമ്മള് രാവിലെ ഉണ്ടാക്കി വച്ച്ച് കഴിഞ്ഞൽ വീണ്ടും എടുത്ത് ചൂടാകണ്ടേ? മടിക്കാണ് ഈ സമയത്ത് ഇണ്ടാക്ന്നത്.
ഹസ്ബൻഡിന് എന്താ ജോലി എന്താ?
ആഹ് ഇതാണ് സെൻട്രൽ ഗവൺമെന്റില.
ആഹ് ആഹ് ആഹ് അങ്ങനെയണ്ല്ലേ.
തന്നെയാണ് അപ്പുറം അപ്പുറമാണ് നമ്മൾ താമസിക്കുന്നതുംഹ് അവര് ഓഫീസും തൊട്ടടുത്താണ്. അപ്പൊ കറക്റ്റ് ആ ഒരു മണിക്ക് ശേഷം വരും. അപ്പളൊക്കെയാണ് നമ്മളും ഫുഡ് ആക്കൂ.
ആഹ് ആഹ് ആഹ് അടുത്തന്നെ ആയതുകൊണ്ട് വന്ന് ചൂടുള്ളത് കഴിച്ചു പോവാം.
ആഹ് അതന്നെയാ അത് ചൂട് വേണം ചൂട് വേണം. ക്ക് ന്താ അങ്ങനെ തണുത്തിരിക്ക്ണ്ടത് പറയും കറി ക്കെ നമുക്ക് എടുത്ത് ചൂടാക്കാം പക്ഷെ ഈ ചോറൊക്കെ പിന്നെയും വേണ്ടേ.
അതാണ് അതെന്താ പറയോ പിന്നെ ആ സമയത്ത് നമക്ക് വല്ല ബുദ്ധിമുട്ടും വര ഒന്നും വരാതിരിക്കട്ടെ.
അതെ ഹ് ആ അതന്നേണ് എട്ങ്ങാറ് നമ്മളെന്താച്ചെങ്കി നേര് ഇതെങ്ങ് ഇണ്ടാക്ക്യക്കാണെന്നുണ്ടെങ്കി നമുകിപ്പോ എവിടേലും പ പെട്ടെന്ന് പോണ്ട ഒരാവ്ശ്യം വരാണെങ്കിൽ ബുദ്ധിമുട്ടില്ല പക്ഷെ ഇത് നേര മൊത്തം ഇണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട്ണ്ടെങ്കി അപ്പോ ഉച്ചയാവുമ്പോ വീണ്ടും വേണം ഹ്മ് ഹ് ഒക്കെ ചൂടാക്ക്‌അ അല്ലെങ്കി പിന്നെ. ചോറ് കൊർച്ച് ലേറ്റായിട്ട് വെച്ചിട്ട് കറി നേർ താക്കി വെക്കണം ഉം പക്ഷെ ഈ തോരനൊക്കെ ഇണ്ടാക്കി വെച്ചാലും പിന്നിം വേണ്ടെ അത് ചൂടാ അഹ് ഹ്മ് അപ്പെ ഇണ്ടാ ഇക്ക്‌ കൈഞ്ഞഴിഞ്ഞാ പിന്നെ ചട്ടീന്നതൊഴിച്ച് വെക്കണം.
ആ ആഹ്.
ഉം ഹ്.
ഒക്കെ അങ്ങനെ വൃത്തിയാക്കണം.
അതെ. ഏ ഒരാളെ ഉള്ളൂ കുട്ടി അതേ മൂത്താള്.
മൂത്തെ മൂത്തത് മോനാണ് അയ്ന്റെ താഴെ ഒരാള്ണ്ട് ആറാം ക്ലാസ്സില്. മൂത് ആ മൂത്ത മോന് എട്ടാം ക്ലാസ്സിലും. മൂന്ന് കുട്ടിയള് താഴെ ഒരു മോളും അങ്ങനെ മൂന്ന് പേര്. രാവിലെ എല്ലാവരും പോണ തെരക്കും ഒരു കോലാഹലം തന്നെ ആവും. മദ്രസ സ്കൂള് അങ്ങനൊക്കെ പറഞ്ഞ്ട്ട്. പിന്നെ കഴിഞ്ഞ് പിന്നെ പോ ആഹ് നേരത്തെ തൊടങ്ങും ആറേക്കാലവുമ്പോത്ത്ന് തൊടങ്ങും. നേർത്തെ എണീക്കും വേണം ആഹ്.
റേകാലാവുമ്പോളേക്കും കുട്ട്യാള് പോവണ്ടല്ലേ.
ആറേകാലാവുമ്പോതിന് കുട്ട്യാൾക്ക് അവിടെത്തണം ക്ലാസ് തൊടങ്ങല് സ്റ്റാട്ടയ്യല് ആറേ കാലിനാണ്.
എന്നും ഇങ്ങനെ നീക്കേണ്ട ലേ.
ആഹ് എന്നും എണീക്കണം ഫ്രൈഡേ മാത്രം ഒരൊഴിവുള്ളൂ അന്ന് പിന്നെ കൊറച്ച് കെട്ന്നൊർങ്ങും. അപ്പൊ പിന്നെ സ്കൂള് ഫ്രൈഡേ നേരത്തേണ്. അപ്പൊ പിന്നെ എട്ടര ആവുമ്പോത്തിന് പിന്നെ അയിനും പോണം വണ്ടി വരും സ്കൂൾ വണ്ടി വരും.
ഉം ഹ്.
അങ്ങനെക്കെയാണ് ഞങ്ങളെ സ്ഥലന്ന് പറഞ്ഞാ പിന്നെ ലൈൻ ലൈൻ ബസില്ലാത്ത സ്ഥലവും ആണ്. ഞമ്മക്ക് സ്കൂൾ വണ്ടി അഥവാ കിട്ടിട്ടില്ലെങ്കി അതും ബുദ്ധിമുട്ടാണ് അങ്ങനെ.
അല്ല സ്കൂൾ വണ്ടി ഡെയ്ലി വരുന്നതല്ലേ അതോണ്ട് പിന്നെ വരില്ല്യേ എന്നും നമ്മള്. ഏൽപ്പിച്ചതാണെങ്കി ഡെയ്ലി വരൊല്ലൊ.
ഡെയ്ലി വരും.
മ്ന ആഹ്.
എന്തെങ്കിലും അതിനെന്തെങ്കിലും വൈകി ബുദ്ധി അല്ല കു കുട്ട്യാളെങ്ങാനും ഒരുങ്ങിയിട്ടില്ലെങ്കി പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ലൈൻ ബസ്ണ്ടെങ്കി നമുക്ക് അയ്നെങ്കിലും കേ റ്റിവിട ഇത് അതുല്ലാത്തതോണ്ട്.
ആഹ്.
സ്കൂളിൽ പോവാതിരിക്കണ്ട്യരും അങ്ങനൊക്കെ ഓരോ ബുദ്ധിമുട്ടൊള്. ഉം. പിന്നെ എന്തൊക്കെ വർത്താനം?
എന്താ ഇങ്ങനെ പോണു ഇഞ്പ്പോ തൊട്. ങ്ങയി ഞാൻ ഇത്ര നേരം ഇര്ന്ന്ട്ട് ഫോൺ ചെയ്യേര്ന്നു. ഇനിയിപ്പ അടുത്തത് ഫുഡ് ഇണ്ടാക്കൽണ്ടെ തെരക്കിലോട്ട് ഇഞ് എറങ്ങായി. അത് ഇന്ന് രാവിലെ മടിച്ചിര്ന്ന്. ന്നട്ട് എന്താണ് കുളിക്കും ചെയ്തില്ല ഇന്നാച്ചെങ്കി ഈ ജലദോഷംണ്ട് ഹ് അലർജിണ്ട്. അപ്പൊ അത് കാരണം ഡോക്ടർ മിഞ്ഞാന്ന് ഡോക്ടറെ കാണിച്ചപോ ഡോക്ടർ പറഞ്ഞു രണ്ടു ദിവസം തല നനക്ക്യണ്ടാന്ന്. അപ്പൊ രാവിലെ. രാവിലെ എന്താ അറില്ല മോ മൂത്ത മോനേന് ഇപ്പോ പോവുന്നുള്ളൂ ചെറിയാള് ലീവാണ് ഇവിടെണ്ട്. അപ്പയെ മോൻ പോയി കഴിഞ്ഞാ പിന്നെ എനിക്ക്‌ ബൈങ്കര മടി കെടന്നൊറങ്ങണം.
ഉം ഉം.
ഞാനപ്പോ കെടന്നൊറങ്ങി എന്നിട്ട് ഒമ്പതേ കാൽന പിന്നെ എണീക്ക്ന്നത്. പിന്നെ എണീച്ച് ചായ ഇണ്ടാക്കി ചായ കുടിക്കലും തെരക്കൊക്കെ കഴിഞ്ഞ് അപ്പം ഇരുന്നത ഫോൺ വിളിക്കാന്. ഉം അപ്പോ
ഇര്ന്ന പിന്നെ അങ്ങനെ സമയം അങ്ങനെ പോകും ചെയ്യും. അറിയില്ല പിന്നെ പെട്ടന്ന് സമയം ആകും. ഞമ്മൾതൊന്നുംട്ടു കഴിഞ്ഞിട്ടുംണ്ടാവൂല സമയം ആയിട്ടുംണ്ടാവും. അതൊരു വല്ല്യ ഒരു പ്രശ്
ഉം ഇനിയിപ്പോ കുളിക്കണം. കുളി കഴിയാത്തത് കാരണം മിഷീൻ ഓൺ ആക്കിയില്ല. അപ്പോ അത് രണ്ടും അവിടെ പെൻഡിങ് ആയി കെട ക്കം ന്ന്ണ്ട് ഫുഡ്ണ്ടാക്കല് മാത്രല്ല ഉം.
ക്കലൊക്കെ നേർത്തെ കഴിയും.
ആഹ് ഇല്ല്യ തൊട്ക്ക്യെ എന്നു ഒന്നും തൊടക്കില്ല്യ ഇന്ന്പ്പ അട്ച്ചേരിട്ടു രാവിലെ ഞാൻ അട്ച്ചേരിയിട്ടു.
ആഹ് ആഹ് ആഹ്.
ഉം അട്ച്ചേരിട്ടു പക്ഷെ തൊട്ക്ക്യണൊന്നുല്ല തൊടക്ക്യല് എന്നും തൊട ക്ക്യൊന്നുല്ല്യ എപ്പഴെങ്കിലൊക്കെ തൊട്
ആഹ് അത് ശരി ഇങ്ങനെ ചവിട്ടാനൊന്നും ആളില്ലാതോണ്ട് കൊഴപ്പല്ല.
ആഹ് ചവിട്ടാന് അർഞ്ഞ മ്മള് ഫ്ളാറ്റ് അങ്ങനെണ് അപ്പോ അ പൊർത്തെർങ്ങ്ന്നും. ആഹ് നമ്മടെ വീട്ടിലൊക്കെണ്ന്ന്ണ്ടെങ്കില് മഴിം മഴിം ചളി തൊ ക്കെ തായി ഉള്ളിലോട്ട് കേറ്റുന്നൊള്ളൂ ആഹ്. അതെ
പ്പ അങ്ങനെ ചളിയാണേ അങ്ങനൺ കേറും ഏ അപ്പൊ പിന്നെ അങ്ങനെ നടക്കല.
ആഹ് ഇത്രേം നേരായിട്ട് നമ്മള് ഡോറ് തൊർന്ന് പൊരത്ത്ക്കേ പോയിട്ടില്ല. ഉം ഏഹ് അപ്പ പിന്നെ അങ്ങനെ എന്നും ഒന്നും എ എന്നും ഒന്നും തൊടക്കില്ല.
ആഹ് വല്ല്യ മേല മേലനങ്ങീട്ട്ള്ള പണിയൊന്നും വണ്ട.
ഇല്ല്യ അഇല്ല്യ. അട്ക്കളേല് ന്നിട്ട്ള്ള പണിയെന്നെള്ളൂ.
ഉം വിറക് ഉപയോഗിക്കണ്ട. ഞമ്മക്ക് നാട്ടിലുള്ള വീടൊക്കെ ആണെങ്കിലുള്ളൂ വിറകടു പ്പും ഇതൊക്കെ ഉപയോഗിക്കാൻ ഇള്ളത് ല്ലേ?
പിന്നാകൊരു അലക്ക്ണത്. ആഹ് അലക്ക്ന്ന ഒരു പണിയ പിന്നള്ളത് അത് പിന്നെ വാഷിംഗ് മെഷീനുംണ്ട്.
ആഹ് ആഹ് ആഹ്. അങ്ങനെക്കെണ്ലെ പിന്നെ തുണ്യള് വിരിച്ചിടാൻ സ്ഥലണ്ടോ? തുണികള് വിരിച്ചിടാൻ സ്ഥലണ്ടോ?
ആഹ് ന്താണ് ബാൽക്കണിണ്ട്. അതിലിട്ട് കഴിഞ്ഞ നമ്മള്പ്പ ഇന്ന് ഇടാണ്ന്ന്ണ്ടെങ്കി പിന്നെ പിറ്റേ ദിവസേ അത് ഇട്കൊള്ളൂ.
ആഹ് ആഹ്.
എന്താണ് വെയില് വെ ആഹ് പൊർത്ത് കൊണ്ടോയി ഒണക്കണെങ്കി ഒണക്കാം വെയിലത്ത് പക്ഷെ പൊർ ത്ത് കൊണ്ടോയ് ഒണക്കി കഴിഞ്ഞ എന്താച്ച് ങ്കില് നമ്മള് മഴ വര്ണതൊക്കെ നമ്മള് നോക്കി നിക്കണം. ഇത് ങ് ജനല് കർ ട്ടണൊക്കെട്ട് മൂടിടുമ്പ നമ്മള് മഴ വരുന്നത് നമ്മള് അറിയ്ന്നില്ല.
ആഹ് ആഹ് അറില.
പിന്ന നമ്മളത് എറ എടുക്കാൻ എർങ്ങി ചെല്ലണം. അപ്പതൊക്കെ ബുദ്ധിമുട്ടല്ലേ വേഗം ഒണ്ങ്ങി കിട്ടും പൊറത്തിട്ട് കഴിഞ്ഞാല് പക്ഷെ ബാൽക്കണില് ട്ട് കഴിഞ്ഞ ഇന്ന്ട്ട് കഴിഞ്ഞ നാളത്തേക്ക് ഒണങ്ങും അപ്പോ പിന്നെ അങ്ങനെ നാളങ്ങ് എട്ക്കും.
ഉം ഉം ഉം.
അടുത്ത തുണി ഇടുന്ന നേരത്ത് അത്ട്ക്കും.
ആഹ് ആഹ് ആഹ് അപ്പത്തിനും ഒണങ്ങീട്ടുണ്ടാവും ല്ലേ?
ആഹ് ഒണ്ങ്ങീട്ടുംണ്ടാവും.
മഴല്ലെങ്കി ചെൽതൊന്നു ഒണങ്ങീട്ട്ണ്ടാവൂല കട്ടിള്ള ഡ്രസ്സൊക്കേണങ്കി. അല്ല മെഷീൻല് ഇടുമ്പോ പിന്നെ ഏകദേശം ഒണങ്ങീട്ടാണല്ലോ ഇട്ക്ക
ആഹ് അല്ല മഴയാണ്ന്ന്ണ്ടിങ്കില് മഴയാണ്ന്ന്ണ്ടെങ്കിൽ ഈ ബാൽക്കണിലിട്ട ഒണങ്ങില്ല്യ. അത് ആ അതിന്റെ ഈർപ്പം പോയിട്ടുണ്ടാവും അപ്പൊ ഞാനത് എടുത്തിട്ട് ഉള്ളിൽ ഉള്ളിലൊരു അയൽ കെട്ടിയിട്ടുണ്ട് അപ്പൊ ഉള്ളിലോട്ട് ഇടും എന്നിട്ട് ഉള്ളിന്ന് പിന്നെ അതായതിന് ശേഷമാണ്
ഉം ഉം
എന്താണ് മറ്റേത് അവിടുന്ന് എടുത്തിട്ട് വീണ്ടും ഇവിടെ കൊടുന്നിടും മഴ കണ്ടിന്യൂ ആയി നിൽക്കുകയാണെങ്കിൽ
ആഹ് ആഹ് ആഹ്
മഴ കണ്ടിന്യൂ ആയി നിൽക്കണം അല്ലേ ഇപ്പ ഇന്ന് വെയിലുണ്ട് ഇന്ന് രാവിലെ എണീച്ചപ്പോ മഴായിരുന്നു പക്ഷെപ്പോ വെയിലുണ്ട്. ഈ വെയിലത്തൊക്കെ അത് ഉണങ്ങിക്കോളും കുഴപ്പമില്ല പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പാൻ്റും ജീൻസ് പാൻ്റ് അങ്ങനെള്ളതൊന്നും ഉണങ്ങില്ലല്ലോ ഉം ഉം
എന്തൊരു വെയിലാ യിലന്നെ വാണം ജീൻസ് പാൻ്റ് ഒക്കെ ഉണങ്ങണമെങ്കിൽ അല്ലേ അല്ലെങ്കിൽ ഫാനിന്റെ ചു എതേലൊക്കെ കൊടുന്നിടണം പക്ഷെ അതൊക്കെ പിന്നെ ജലദോഷം പിടിക്കാനും ഇതിനൊക്കെ കാരണവും ചെയ്യും നനവിൽ കൊണ്ടുവന്നിട്ടാല്
ആ ഹാളുണ്ട് അപ്പൊ ഞാൻ ആ ഹാളിൽ അങ്ങനെ നല്ല മുണങ്ങാ അവിടെ സ്പേസ് ഇല്ലെങ്കില് അത് ഇങ്ങോട്ട് ഇടും ഒന്നുണങ്ങി ഇതായത് ഇങ്ങോട്ട് ഇടും.
ആഹ് ആഹ് ആഹ് ആഹ് ഉം അങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങനെ പോവുംല്ലെ
അ ഹെ നമ്മള് വീട്ടില് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താചിങ്കിൽ മുറ്റ തന്നെ വെയിൽ വരും വെയിൽ കാണുമ്പോഴിടും അപ്പം ഉണങ്ങും
ഉം ഉം
തന്നെ എപ്പോഴും ഉണ്ട് അത് കാരണം നമുക്കത് പോയി എടുക്കാം ഹെ അ ഇ ഇത് നമ്മൾ ചിലപ്പം ഒന്നിൽ മുകള് ടെറസിൻ്റ മുകളിൽ ഇടുകയാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് ഒരു രണ്ട് മൂന്ന് നില കയറണം താഴെ ഇടുകയാണെങ്കിൽ താഴ ക്ക് ഇതുപോലെ ഓടിച്ചെല്ലണം അതെ നമ്മള് ചിലപ്പോം ചെല്ലുമ്പോളേക്കും മഴ ഒരു വിധായിട്ടുണ്ടാവും. അയിലും നല്ലത് വീണ്ടും ഇവിടെ ഉള്ള്
ഉം ഉം ഉം ഉം
ഉം ഇന്നാ പിന്നെ പുറത്തിറങ്ങാതിരിക്കും ചെയ്യാം.
അതെ ഉം പക്ഷേ ഇടക്കൊക്കെ ഇങ്ങനെ ഔട്ടിങ്ങിന് ഒക്കെ പോന്നുണ്ടാവും ല്ലേ ഇങ്ങനെ ഉളളിൽ തന്നെ ഇരിക്കുമ്പോഴേ നാട്ടിൽ ആണെങ്കിൽ പിന്നെ ആ പ്രശ് നം എപ്പോളും തോന്നൂല
ആഹ് ഇവിടെ മോന് കൊണ്ടരാൻ പോവും. പക്ഷെ ഇപ്പൊ അത് ചെറിയാള് പോവാത്തത് കാരണം. അത് എന്താണ് ഇവം സൈക്കിളും കൊണ്ടാ പോയത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങുന്നില്ല പുറത്തേക്ക് ഉം പിന്നെ അല്ലാതെ ലീവ് ഉള്ളപ്പോളൊക്കെ പുറത്തു പോവും
ഉം ഉം ഉം
ഉം നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ട്ടുണ്ടാവും
സമയം പോണതും അറിയില്ല
ആ അതെ പോണത് അറിയില്ല. ആഹ് പിന്നെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടാവുമല്ലോ.
ആഹ് ആഹ്
നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒഴിവുമില്ല. ഓക്കെ എന്നാ ഇനി വിളിക്കണ്ട്
ആഹ് ആയിക്കോട്ടെ ശരി. കട്ട് ചെയ്തില്ലേ
ആഹ് കട്ട് ആവുന്നില്ല
അത് എന്താ എന്റെതിലും കട്ടാവണില്ല ഞാൻ കരുതി. എന്ത് ചെയ്യാ?
ഏ രണ്ടാളും കൂടെ ചെയ്തിട്ടാണോ അറിയില്ല. ഇയാള് ചെയ്യണ്ട ഞാൻ ചെയ്തോക്കട്ടെ
ആ അല്ല ഞാൻ ചെയ്തിട്ട്ണ്ടായില്ല അപ്പൊ ഇതില് കട്ടാവാതെങ്ങനെ നി ക്കാണേ.
ആഹ് ശോ.